അടാ ഇപ്പൊ നിങ്ങളെയക്കെ പാത്തുള്ളവരൊക്കെ പറഞ്ഞയന്ന ഇടുന്നത് ഡ്രസ്സിങ്സ്.
ആഹ് പർദ്ദടും ഞാന് അങ്ങനെ എപ്പളേം ഏ മദ്രസിലെ മീറ്റിംഗ് അങ്ങനെ ക്കണ്ടെങ്കിലാണ് ഞാൻ പർദ്ദടല്
അല്ലാതെ സാദാ വേഷയല്ലേ?
ഏഹ് അങ്ങനെ ഇടേല്ല്യ പക്ഷെ ഇവിടെ അങ്ങനെ ഇടണോലുണ്ട്
ഉണ്ടല്ലേ അതാ ഞാൻ ചോയിഛെ പർദ്ദയാ ആന്നോന്ന്
ഒരു വിധം പിന്നെ പ്രായമായലൊക്കെ ഫുൾ ഫർ പർദ്ദേ ഇടുള്ളൂ സാരിയൊന്നും ബ
ക്കലാആരു ഇല്ലല്ലേ.
ഉം സാരിയൊക്കെ ഇപ്പൊ പറ്റ ഓയ്‌വാ ആദ്യക്കെ ഇടുന്നോലും കൂടി ഇപ്പൊ പർദ്ദ ആയിണ്
അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ ഈ വീട്ടിലത്തിരി പ്രായമുള്ളവരൊക്കെ എന്തിനാണ് ഇതിടുന്നത് ഒത്തിരി പ്രായമുള്ള ആൾക്കാര് വീട്ടില്
വീട്ടില് ഞ മാക്സിയാ അ നല്ല പ്രായം കൊറച്ചൊക്കെ ഒരു അപ്പ നല്ല പ്രായം ഓലൊക്കെ തുണിയും കൂപ്പായം അങ്ങനെ ഇടും
അങ്ങനെയന്ന് മു കൈലിയും മറ്റേ കുപ്പായു ആയിരിക്കല്ലോ
ഇപ്പൊര് വിധം പണ്ടൊക്കെ നല്ല എല്ലാരു ഒരു വിധ ആൾക്കാരൊക്കങ്ങനെ യ്നല്ലൊ തുണിയും പിന്നെ ആഹ് അങ്ങനെന്നെ ക്ഷേ ഇപ്പതാ ഒരു വിധാൾക്കാരൊ ക്ക മേക്സിമലും
ആന്ന് ത്രീ ഫോർത്തിന്റെ നൈറ്റീം
ആഹ് അതൊ ആഹ് ഇപ്പൊ അങ്ങനൊക്കായിന്.
പക്ഷെ മറ്റേതിട്ട് കാണാൻ നല്ലതാരു
ഊം ഉം ഉം.
അവര് ചട്ടേയ് മുണ്ടും അങ്ങനൊക്കെ
ഓ ആഹ് അതൊരു വേറെ രസാണ്.
ആന്ന് തലേലിങ്ങനെ കെട്ടും കാതില് കൊർച്ച് കമ്മലും അമ്മളുമ്മാമ അങ്ങനെയാണ്.
ആഹ് ഇപ്പോ എല്ലാരും മേക്സിമലായിന് വട ക്കെല്ലാരും മേക്സിമലായി.
ആന്നല്ലേ. എ കാലം പോന്നേനൻസ്
ഊം കോലൊം മാറ ഹ് പണ്ടൊക്ക വയസ്സാവണൊന്നില്ലേയ്നി തുണിയൊക്കെല്ലാരുടെയ്‌നി
ആന്ന് ഇപ്പൊ എല്ലാരും ചെ മിക്ക ഉള്ളോരും ചുരിദാറാന്ന്
ആഹ് പ്പൊ ആഹ് പ്പൊ ആഹ് ഒരുവിധാളൊക്ക പ്പൊ പിന ഏത് വയസ്സായാലു ചുരിദാറു ഒക്ക ടുഅല്ലോ പ്പോ.
ആന്ന് സാരിപ്പൊ പുതുമെ അമ്മേതാ മോളേതാ ന്നറിയാമ്പറ്റ്
അറിയ ആഹ് അറിയാണ്ടത്ത കാലായിണ്പ്പൊ.
ആന്ന് അതുഅല്ലെ ഇപ്പം ഞ പത്തുമു പണ്ടൊക്കെന്നർഞ്ഞാ പത്ത്മുപ്പത് വയസ് കഴിയു
അരോ ആക്റ്റീവെന്നാണ്
അല്ല പത്ത് മുപ്പത് വയിസ് കഴിയുമ്പഴേ പണ്ട് പ്രായംചെന്ന ആൾക്കാരാവുവായിരുന്നു.
ആഹ് ഇപ്പൊ അങ്ങനെയ
ഷെ ഇപ്പ അങ്ങനൊന്നുല്ല മുപ്പതാന്നോ പതിനെട്ടാന്നോന്ന് തിരിച്ചറിയാം വയ്യാ മുപ്പത് കഴിയുമ്പഴേ ഇവിടെ ചെറുപ്പ ആവുന്നെന്നെനിക്ക് തോന്നുന്നത്. നമ്മളെവിടൊക്കെ എനിക്കങ്ങനാ തോന്നുന്നത്. അൽക്കാരെ കണ്ടിട്ടേ
ഉം ഇപ്പൊ എന്താണ് മൈ മൈ ക്ക പ്പോന്തൊക്ക മക്കളെന്ന പ്പോ വാങ്ങല്ലേ വെടൊക്ക മോള് പറിയും മ്മാ അത് വാങ്ങായ് ക്കപ് സെറ്റ് വാങ്ങ്യെരോ ലിപ്സ്
യ്യോ ലിപ്സ്റ്റിക്കൊഴിച്ചുടാമ്പറ്റൂല പിള്ളാർക്ക്
പ്പൊ എന്താണ് ബസ്സില് യാത്ര ചെയ്യുമ്പ വരെ ബേഗില് വെച്ചിട്ട് അവിട്ന്ന്ടല്ലേ
അ ഒരു കൊച്ചു കണ്ണാടി എടുത്ത് വെച്ചങ്ങ് ലിപ്സ്റ്റിക്കിടുവ
ഓലേല് വേറെന്തുല്ലെങ്കിലും വേണ്ടില്ല അത് ണ്ടാവും ബേഗില്
റ്റിക്കില്ലാതെ പറ്റത്തില്ല പിള്ളേർക്ക്
ഞാങ്ങട്ട് കൊറേ പൂതി പ്പറീമ്പ ലിബ്ബാമ് ല് കളറ് വരുന്ന ഒരു സൈസ്ണ്ട് അതട് വാങ്ങു ലിപ്സ്റ്റിക് ത് വരെ വാങ്ങി ഒട്ത്തീല്ല
ബടെ ഇ ഇബടെ ഞങ്ങള് ഫാൻസി പോമ്പോടിപ്പോയി മോളെടുക്കുന്ന ലിപ്സ്റ്റിക്കപ്പഴേ ഇക്ക പറയും നീ തേ ക്കണ്ട സമയാമ്പോ നിനക്ക് വേടിച്ചു തരാം ഇപ്പൊ പറ്റത്തില്ലാന്ന്
ഓരോന്ന് കാണല്ലേ പ്പീ ഫോണിലീ റീലൊക്കെ കണ്ട് കണ്ട് കണ്ടേ മക്കള് തൊറന്നാ ഇപ്പതൊക്കല്ലെ കാണല്
അഅ് സത്യവാന്ന്. എന്റെ മോനാന്നെങ്കി മൊത്തം ബി എം ഡബ്ല്യൂന്റെ കാറുകള് മോക്ക് കൂടുതല് കാണണ്ടത് മറ്റേ എന്തവാ ഡോളും
ഊം
അങ്ങനൊള്ളതൊക്കെയ പക്ഷെ ഞാംപോയി ശ്രദ്ധിക്കും കേട്ടോ ഇവരെന്തുവാ കാണുന്നേന്നും പ്പ യൂടൂബിലറിയാ പറ്റൂല്ലോ ഇവര് കാണുന്നെ ഹിസ്റ്റെറി നോക്കുമ്പഴേ ഞാൻ സെർച്ചുചെയ്യും അറിയാൻ പറ്റത്തില്ല അതിനകത്ത് പലതരം ഇത് വരുവല്ലോ നമ്മളിപ്പോ ഏത് വീഡിയോ ആണോ കാണുന്നത് അത് ബേസ്ഡേ പിന്നീട് വരത്തുള്ളൂ
ആഹ്
അതുകൊണ്ട് നോക്കും നമ്മള് ടിവിക്കാത്ത് ഇതെടുത്തിട്ടിട്ടുണ്ട് കണക്ഷൻ വൈഫൈ കൊടുത്തിട്ടേ അവര് അതിലാ കൂടുതൽ യൂട്യൂബ് കാണാം അപ്പൊ നമ്മക്കും കൂടെ കാണാം ഇവരെന്തുവ കാണുന്നേ ന്നുള്ളത് പിന്നെ പ്രത്യേകിച്ചും നമ്മൾ യൂട്യൂബിലെ ചാനല് തുടങ്ങിയത് തന്നെ അതാണ് നമുക്ക് ഒരു ചാനൽ ഉണ്ടെങ്കിൽ ഇവര് യൂട്യൂബിൽ കേറുമ്പോഴേ അതിലായിരിക്കും കൂടുതൽ നേരം ഞാൻ എന്തോ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടോഎന്നൊക്കെ നോക്കും
ഈ ഭാഗത്തൊന്നും ടി വി ഇല്ലപ്പോ ഈ ഫോണ് തന്നെ ഫോണ് വന്ന ഏതിനാല് ഞങ്ങ ഇവിടെ തന്നെ ആ അന്നെ ടി വി കുറവാണ് ഈ ഫോണും കൂടി വന്ന് ഏതിനാലെ എല്ലാ എല്ലാ വീട്ടിലും ഇപ്പോ ടി വി കണക്ഷനും ഒക്കെ
ഓഹ് എടക്കാലം നമ്മുടെ ഇവിടൊക്കെ ടി വി ഇല്ലായിരുന്നു എടക്കാലത്ത് നമ്മുക്ക് ടി വി മൊബൈല് വന്നയ്ന് ശേഷം നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിലും ടി വി ആരും കാണുന്നില്ല കാരണം ഈ കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ അവര് വൈകീട്ട് വരുമ്പം എനിക്ക് ഒട്ടും ഇല്ല സമയം കാണാൻ
ഇപ്പ എല്ലാം ഫോണി കൂടി തന്നെ ഇപ്പൊ പിന്നെ ഈ വാഴ വാഴ സിനിമ ഇറങ്ങിയെ പിന്നെ മോന്
ആ ആഹ് ആഹ്
എന്താ ഞാനന്നെ അറിഞ്ഞില്ല ജിയോ ഹോട്ട് സ്റ്റാറിൽ വന്നേണുമ്മാ മറ്റേ വന്നേണുമ്മാ ന്നു പറഞ്ഞു അവൻ പറയണ കേട്ട് ട്ട്ണ് പിന്നെണ്ട് പു കുത്തിരുന്ന് കാണ് ണ് അപജിർഞ്ഞി ഞാൻ വായ കാണാണ് ഞഇത് കേറ്റീണ്ന്ന് എല്ലാംമറിയപ്പൊ.
അങ്ങൻത്തെ മക്കള്.
നിങ്ങെത്ര സഹോദരങ്ങളാണ് വീട്ടില്.
വീട്ടില് ഞങ്ങള് മൂന്ന് പെങ്കുട്ടിയളോ ഞങ്ങ ഒരാങ്ങളിണ്ട്. എല്ലാരെ കല്യാണം കഴിഞ്ഞ് ആഹ് ഇവിടെ ഹസ്ബൻറിന്റെ വീട്ടിൽ. ട്ടില്. അഞ്ച് ആമ ആം. അഞ്ചാളാ ഏഹ്. ആഹ് നാത്തൂനില്ല..
ഇല്ല ഏറ്റവും എളേതാന്നോ ഇക്ക. ആഹ് ഇകാക്കചിയ..
ഓല് ഓലന്ന്‌ മു മൂന്നാമ
ആഹ് ആഹ്
എല്ലാരും എല്ലാരും വേറെ പോയിണ് ഇപ്പ തറവാട്ടില് എളച്ചണ്ട് അങ്ങനെ..
ഏറ്റൊ എളേ ആൾക്കാണ് കുടുംബംല്ലേ..
ആഹ് ആഹ്
അപ്പൊ ഇളേച്ചി മൂത്തേച്ചി എങ്ങനെയാണ്. പിന്നെ മറ്റേ ചേ ഇ ആങ്ങള അനിയെ ചേട്ടന്മാരെ എങ്ങനെവിളിക്കല്.. പൊണ്ണുങ്ങളെ എളയിച്ചി മൂത്തച്..
ആഹ് ഓ അഹ് കാ ഇക്കക്കന്നാ പറയല്..
ഇക്കക്ക അത്രഒള്ളു.. പിന്നെ അയില് അമ്മായ്മ്മന്നേ..
ആഹ് മ്മാന്ന് വിളിക്കും..
അങ്ങനെന്നാ ഉമ്മാമായേ. വാപ്പാന്ന് വിളിക്യും..
അവ് ഇവിടെ ന്നെ ഓലൊക്കെ ഹ് മക്കളും വായ്ചേന്നാ വിളിക്കല്. അപ്പോപിന്നെ ഞങ്ങളും വായി.. ചിന്നെനെ വിളിക്കല്.
അങ്ങനെ വിളിക്കല് ല്ലേ? അ പെരുന്നാള്നൊക്കെ കുടുംബത്ത് കൂടു ങ്ങള്..
ആഹ് ഞങ്ങള്.. ഇതുവരെ ആ ഓല് എല്ലാരും പോയി കാക്കൊക്കെ കൊറേ കൊല്ലം മുന്നേ പോയിണ് അന്ന് മുതലേ.. പെര്ന്നാള്ന്..
ചെറിയരുന്നാള് വലിയ പെരുന്നാളൊ ക്കെമ്മള് തറവാട്ട്ന്നാ കൂട്അഹാ അന്ന് തലേന്ന് നോറ്റ നോമ്പ് ആഹ അന്നത്തെ.. തലെന്നത്തെ നോമ്പും ഒക്കെ അവിടുന്നണ്ടാവല്.. റ്റെന്നടാ വെള്ള കൊറവോണ്ട്.. നോമ്പ് തൊറന്നേരെണ് പോയത്. ഹ്ഹ്..
ആണോ? ആഹാ ഹാ
പരിവാട കൂടുമ്പോ പ്രശ്നവുചിട്ട് പ്പൊകൊർ മക്കള് പേര കുട്ട്യോളൊക്കെ കൊറച്ച് എണ്ണം കൂടീന്.
വാണ് സ്ഥലംഉണ്ടൊ എല്ലാർകൂടെ കെടക്കാൻ നൊക്കെവടെ?
ട്ടെൻഷാ അന്ന് കൂടിട്ട് പിന്നെ ഞങ്ങള് എരിയത്ത് എരിയത്തന്നെ മൂന്ന് മൂന്ന് പേര്ഓ ഏരിയ തന്നെണ്.
വീടെടുത്ത് ഒരാൾ മാത്രം കൊറച്ച് ദൂരെ. അപ്പൊ കെട്ക്കാനൊക്കെ ആ കട്ക്കാനങ്ങള്ങ്ങട്ട്പോരും
ആഹാ ഹാ
ന്നിട്ട് രാവിലെപോവോ കാപ്പി
ആഹ് ആഹ് രാവിലെ നേരത്തെന്നിച്ചുപോകും.
പോവാ, ആഹാ.
ആഹ് മ്മക്ക് അങ്ങനെയൊരു പണിയെടുക്കാനൊന്നും വയ്യ. അപ്പൊപിന്നെ നമ്മളെന്നേ ഒക് ഒക്കെ ചെയ്യണം.
ഉപ്പായും, ഉമ്മായും ഉണ്ടോ? ഇക്കാന്റെ
ഓഹോ ഓഹൊ ഉണ്ട്.
പിന്നെ, നമ്മടെവീട്ടില് ഞാനും ഇക്കയും പിള്ളാരേള്ളൂ. ഇക്കാന്റെ ഉമ്മ, ആഹ് ഇക്കാടെ ചേട്ടന്റെ കൂടെയാണ്. പെങ്ങളും, ചേട്ടച്ചാരും, അടുത്തടുത്താ താമസിക്കല് നമ്മളിത്തിരി താഅടുത്താണ്ന്നാലും ഇത്തിരി ദൂരുണ്ട്.
ആഹ്
ഓരു പത്തുപതിനഞ്ച് മിന് റ്റത്തെ യാത്രയുണ്ട്.
ആഹ് ആഹ് ആഹ്
ആഹ് നമ്മളിവിടെ പെരുന്നാളിനു രാവിലെ നമ്മള് താമസിക്കുന്നിടുത്തു തന്നെയായിരിക്കും കാപ്പി. ഉച്ചക്ക്... ആഹ് കൊച്ചു പെരുന്നാളില് നമ്മളെ ഞാനും ഇക്കായും പിള്ളേരുമുള്ള വീട്ടിലോട്ട് എല്ലാരെയും വിളിച്ച്. എന്റെ വീട്ടീന്നും. ഇക്കാടെ ഉമ്മായേം, ചേട്ടനേം, നാത്തൂനെയും, കുട്ടീമ്മമാരെയും, എന്റെ ആങ്ങളയും, പെണ്ണിനെയും, ചേട്ടന്റെയും എന്റെ ചേട്ടത്തീയും, ഞങ്ങള് മൂന്നുമക്കളാണ്.
എല്ലാ പ്രാവശ്യവുങ്ങനെയല്ലേ?
അങ്ങനല്ല ഇപ്രാവശ്യം ഞങ്ങളു കൊച്ചു പെരുന്നാളിന്. നോംമ്പുപെരുന്നാളിനു എല്ലാവരേയും വിളിച്ചിട്ട്
ആഹ് ആഹ് ആഹ്
അല്ലാത്തത് എങ്ങനാന്ന് വെച്ചാല് രാവിലെ കാപ്പികുടി കഴിഞ്ഞിട്ട് ഇക്കാടെ ഉമ്മാടെട്ത്തുപോകും. ക്കാടെ മ്മാടെത്ത് പോയിട്ടൊരു പത്തുപതിനൊന്നു മണിയാകുമ്പ ചോറു കഴിക്ക്യു അവിട്ന്ന്.
ആഹ് ആഹ് ആഹ്.
അവിടന്ന് കഴിച്ചിട്ട് എന്റെ വീട്ടി പോകും എന്റെ വീട്ടി പോയിട്ട് വൈകീട്ടേ വരത്തുള്ളൂ. അവിടെയൊരു രണ്ടു രണ്ടരാമ്പ എല്ലാരുംകൂടിയിന്ന് ചോറുകഴിക്ക്യ ആർക്കും കെറുവേണ്ട.
ഉം.
എന്നിട്ട് എന്റെ വീട്ടീന്ന് വൈകിട്ടത്തേക്കുള്ള ആഹാരം കൊണ്ട് ഞങ്ങളിങ്ങ്. ഞങ്ങള് താമസിക്കുന്നിടത്തു വരും.
ഉം വീട്ടില് നിക്കലൊന്ന് നിക്കാ പോയലൊന്നുണ്ടായ് ണ്ടാവൂലലേ.
ചലാം പോം ച്ച നമ്മള് തം തന്നെയല്ലേ താമസിക്കുന്ന വീട്ടില്. അപ്പഴും നമ്മളൊരു ദ്വസം മാറി നിന്നിട്ട് പിന്നെ വീട്ടിലോട്ടുവരുമ്പൊ ഒന്നേന്നു തൊടങ്ങണം.
അ ഒക്കെ ശര്യാണ് പ്പങ്ങനെ സ് കൂളും മദ്രസ്സൊക്കെണ്ടായി പോവലെന്നല്ല ന്നാലും ഒഴിവ്
ഒന്നേന്ന് തൊടങ്ങണം അതോർക്കുമ്പ ഇങ്ങ് വരാ തോന്നും.
കൊച്ചുങ്ങളെയന്ന് കൊണ്ടുവിടും പിന്നെ എനിക്ക്. ക്ക് രു ഞാറാഴ്ച മാത്രല്ലേ ഒഴ് ഒഴിവുള്ളൂ അഥവാ നിക്ക്യാ പോണോങ്കി ശനിയാഴ്ച രാവിലെ കൊ ച്ച്ങ്ങളെ പള്ളി പോയിട്ട് ഇക്കാങ്ങ് വീട്ടി കൊണ്ടാക്കിയിരിക്കും എന്റെ വീട്ട്ല് കൊണ്ടാക്കും. ഞാന് ജോലി കഴിഞ്ഞിട്ട് നേരെ അവിടെ എറങ്ങും എന്നിട്ട് ഞായറാഴ്ച ഒരു ദിവ സവിടെ നിന്നിട്ട് ശനിയാഴ്ചയവിടെ കെടന്നൊറങ്ങും ഞായറാഴ് ച അവിടെ നിന്നിട്ട് വൈകിട്ടിങ്ങ് അത്താഴവും കൊണ്ടിങ്ങുപോരും.
ഉം ഉം.
കടക്കല് അങ്ങനെ പറ്റുന്നുള്ളൂ ഇപ്പ അങ്ങോട്ടധികം പോവലേയില്ല.
ഉം.
ഇനിയിപ്പ സ്കൂള് തൊർന്നാ ഒട്ടും പോക്ക്ല്ല.
ആഹ് ഞ്ഞ്പ്പ തീരിം കഴിയൂല.
നിന്ന് തിരിയാനുള്ള സമയല്ല. ഉമ്മച്ചി ഇങ്ങോട്ട് വരും പിന്നെ ഞങ്ങളെ തെരക്കി വരണം മ്മച്ചി.
ഉം ഉം.
ങ്ങളെ കണ്ടിട്ട് എത്ര നാളായിന്നു പർഞ്ഞ് തെര്ക്കി വരും.
ഉം ല്ലെ പിന്നെ എന്തയ് എന്താവണം ഞമ്മക്ക് സ് കൂളും അവിട്ന്ന് പോവാ പറ്റ്യ തെള്ളൂ എങ്കില് പിന്നൊരു സുഖാണ്. ക്ക്യൊന്നും പിന്നെ അങ്ങ് അത് കയ്യൂല.
നമ്മക്ക് പറ്റും പക്ഷേ വണ്ടി ഇങ്ങ് വീട്ടിന്റവിടെ കേറി വരൂല്ല.
ആഹ് അങ്ങനെ അങ്ങന സൗകര്യണ്ടെങ്കില് എരിയത്താണെങ്കില് അങ്ങന പറ്റൂ അടുത്താണെങ്കില്.
ആഹ് ആഹ്.
പക്ഷെ ഞാന് ഇൻക്കൊക്കെ കൊറെ ദൂരെ.
ങ്ങനെ എന്തുവായി എറച്ചിക്കറി അടുപ്പിലായോ.
ഉം അതാ അട്പ്പത്ത് വെച്ചിന് കുക്കറ് വെക്കാ പോവാ. ഏയ് ഞാന് എർച്ചി രാവിലെട് ത്തക്കണ ചാര്ച്ചിനി അഹ് മറന്നോയി പ്പ വിട്ട് വര്നേള്ളു. സ്രദ്ധ വിട്ടോയ് മക്കളെ പർഞ്ഞേയ്ക്കണേന്റെടേല്.
ആയിപ്പോയി ആഹ് ആഹ് ആ എന്നാ പിന്നെ സമാധാനത്തി വെച്ചോ. ഉം ശരി .
ആഹ് ആഹ്.
എന്റെ നമ്പര് സേവാക്കിക്ക്യോ ട്ടോ.
ആഹ് ആയ്ക്കോട്ടെ.
ഓക്കെ ശര്യാണ്.